കേൾക്കാൻ പറ്റുന്നുണ്ടോ ആഹ് കേക്കാൻ പറ്റുന്നു ആഹ് എന്നടുക്കുമായിരുന്നു
ഓ ഇവിടെ ഇരിക്കുവായിരുന്നു ഇപ്പം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇവിടെ വന്നരുന്നതേ ഉള്ളൂ
ആണോ ആഹ് മഴയൊക്കെ ഉണ്ടോ
ഉം രാവിലെ തോട്ട് നല്ല മഴയാണ് മഴയായിട്ട് ഒള ഓക്കരുന്നു രാവിലെ ആഹാരമൊക്കെ കഴിച്ചു എന്താ കഴിച്ചത് രാവിലെ എന്തായിരുന്നു സ്പെഷ്യല്
ഇന്നെന്താ പുട്ടും ചിക്കൻ ഉണ്ടായിരുന്നേ
ചിക്കൻ ഉണ്ടായിരുന്നുച്ചരി ആഹ് ഞാ ഞങ്ങള് രാവിലെ കപ്പയും മീൻകറിയായിരുന്നു കപ്പയും മീൻകറിയും കഴിച്ചു പിന്നെ ഉച്ചക്കത്തെ ആഹാരമൊക്കെ ആഹ് കിളിമീനായിരുന്നു
കിളി മീനല്ലേ ആഹ് എനിക്ക് വറക്കുന്ന മീനിൽ ഏറ്റവും ഇഷ്ടമുള്ള മീന
മീനണ അത് ശരി ആഹ് ഞങ്ങന്ന് കറിയായിട്ടാ വെച്ച ആഹ് കപ്പയ ഉള്ളത കൊണ്ട് പിന്നെ ഉച്ചത്തെങ്ങനെയുള്ള ആഹാരം കാ റെടി ആയോ
ആഹ് ഞാൻ രാവിലെ തന്നെ റെഡി ആക്കും ഉച്ചിക്കത്തേക്ക്
അതെ ഞാനും ഇവിടെ അങ്ങനെ
ആഹ് ആഹ് അവിടെ ഒരു വെല്ലിയമ്മുണ്ടേ ഇച്ചിരി പ്രായംള്ള അപ്പൊ പുള്ളി ക്കാരിക്ക് രാവിലെ കഞ്ഞിയൊക്കെ കുടിക്കണം പലഹാരം നമ്മൾ ഉണ്ടാക്കിയാലും കഞ്ഞി കുടിക്കണം
കഞ്ഞി ഉണ്ടാക്കണം ആഹ് അത് ശരി
ആഹ് അപ്പൊ അതുകൊണ്ട്
രാവിലത്തെ എല്ലാം ഉം രാവിലെ ഉച്ചക്ക് എല്ലാം നേരത്തെ ആകും ഇവിടെ അത് തന്നെ രാവിലെ ചേട്ട ഇട്ടം പോന്നൊരു പോകുന്ന കൊണ്ടേ ആഹാരമൊക്കെ കൊണ്ടു പോം ഉച്ചത്തേക്കിനുള്ള ആഹാരം കൊണ്ടു അത് കാരണം രാവിലെ ഉച്ചത്തേക്കിനുള്ള എല്ലാം രാവിലെ തന്നെ റെഡിയ ആവും
റെഡിയാവും കുഞ്ഞ കുഞ്ഞുങ്ങളുണ്ടോ
ആഹ് കുഞ്ഞുണ്ട് കുഞ്ഞ് രണ്ട് വയസ്സായിട്ടുള്ളു ഉം കുഞ്ഞു ഉറങ്ങുന്ന അവിടെയോ
ങ്ങല്ലേ ആഹ് എനിക്ക ഒരാള് മൂന്ന് വയസ് അംഗനവാടി പോയി
അംഗനവാടി പോയി ആഹ് പിന്നെ അങ്ങനവാടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൊറച്ച ഫ്രീ ആകും ആഹ്
ആഹ് ഫ്രീ ആവും എന്നാലും നമ്മള് നോക്കിയിരിക്കണം വിളി വരുന്ന നോക്കി
ആഹ് അത് ശരിയാ
പറയന്ന് വിട്ടതേ ഉള്ളേ
ആഹ് പോകുന്നതേ ഉള്ളൂ മൂന്ന് വയസക്കെ കുഞ്ഞിന് അംഗൻവാടിന്നും മറ്റേ അമൃത പൊടിയൊക്കെ കിട്ടത്തില്ലേ
ആഹ് കിട്ടും കിട്ടും ഇപ്പളും കിട്ടുന്നുണ്ട്
കിട്ടുന്നുണ്ട് ആഹ് ആഹ് അപ്പൊ കുഞ്ഞുന്റെ സ്പെഷ്യൽായിട്ടൊക്കെ ഉണ്ടാക്ക കൊടുത്തു ആഹ് മൂന്ന് കടികട
ഈ മറ്റേ പുട്ട് ഹലുവ പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കണം എന്നൊക്ക ഇങ്ങനെ ഓർക്കും ഉണ്ടാക്കിയില്ല അത് ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കിയ ഉണ്ടാക്കാന്ന് കരുതി ഇഷ്ടം പോലെ ഇരിപ്പണ്ട് ഇവിടെ അമ്മൃതം
ആ അവമൃത് പെടിന്ന ആ ഇവരും തന്നെ കുറക്ക് ആഹ ഉണ്ടാക്കി കൊടുക്കും കുറുക്കായിട്ട് തന്നെ കഴിച്ചാ കൊടുത്താ എപ്പോഴൊന്നും കഴിക്കന്നില്ല പിന്നെ അതിങ്ങനെ ചെറിയ എന്തെങ്കിലും മുട്ടായി പോലെയൊക്കെ ശർക്കരയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറുക്കി അതിങ്ങനെ മുട്ടായി പോല്ലെ പാത്രത്തിൽ വെച്ച് പരത്തിയിട്ട് അതിങ്ങനെ തണുത്ത് കഴിയുമ്പന് കട്ട് ചെയ്ത് കട്ട് മുട്ടായി പോലെ കൊടുക്കാം ഇപ്പം കഴിച്ചോള് അത്
ആ ഇത് ഞാൻ ഇവക്ക് രണ്ടു വയസ്സ് വരെ രണ്ട രണ്ടര വയസ്സ് വരെ ഞാൻ എന്ന് രാവിലെയും വൈകുന്നേരം ഇത് കൊടുക്കുമായിരുന്നു കുറി ക്കി കുറുക്കി നല്ല കുറുക്കായിട്ടല്ല ഈ പാല് പോലില്ലേ അതിങ്ങനെ കൂ പ്പിക്കാത്ത ഒരു രണ്ട് ആ രണ്ട് രണ്ടര വരെ ഇല്ല രണ്ട് വയസ്സ് വരെയൊക്കെ അതും കുടിക്കുവായിരുന്നു രാവിലെ വൈകുന്നേരം ഒരു കുപ്പി രണ്ട് കുപ്പി വീതം രാവിലെ വൈകുന്നേരം കുടിക്കും അതുകൊണ്ട് എനിക്കത് മിച്ചം വരത്തില്ലായിരുന്നേ രണ്ടു വയസ് വരെ ഞാൻ ചോദിച്ചു മേടിക്കുയിരുന്നു
ഉം ഇപ്പൊ പിന്നെ കുറച്ചൂടി അറിവായതുകൊണ്ട് പിള്ളേർ ഉം കുറച്ച് കുറച്ച് വാഹനം കഴിച്ച ഭക്ഷണവും മടുപ്പാവും പിള്ളേർക്കത് എപ്പോഴും സ്ഥിര ആവുമ്പോത്തേക്കിന് ഉം
ഇത് ഉള്ളി കുറച്ച് ചെല്ലുന്ന നല്ല
നല്ലതാ ആന്ന് ആന്ന് ആഹ് ആഹ് ഞാൻ പിന്നെ എങ്ങനെങ്കിലും ഒക്കെ പല രീതിയിലാക്കൊണ്ട് അലുവ ഒണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അന്നേരം കഴിക്കും ഉം അതെല്ലർക്കും ഇഷ്ട്ടവാ അങ്ങനെ ഒണ്ടാക്കി കൊടു
ആഹ് അതെനിക്ക് മധുരയതോണ്ട് ഈ പൊടിയാണെന്നൊന്നുവില്ലല്ലോ അതിന് നല്ല മധുര
മധുരവോണ്ട് ആഹ് ശർക്കര ഇട്ട് കൊടുക്കും ആഹ് മധുരവോണ്ട് ആഹ് പിന്നെ അങ്ങനെ കൊടുക്കും പിന്നെ ഇതൊക്കെ കിട്ടത്തില്ലേ മറ്റേ ശർക്കരേം, റാഗി
ആഹ് ആഹ് ഇപ്പ കിട്ടാറില്ല നേരത്തെ കിട്ടുവാരുന്നു വെളിച്ചെണ്ണയൊക്കെ കിട്ടിട്ടോണ്ട് ആഹ് അത് ഡെലിവറി കഴിഞ്ഞ സമയത്താന് തോന്നുന്നു വെളിച്ചെണ്ണയൊക്കെ കിട്ടു
ആഹ് അതൊക്കെ കൊടുക്കാങ്കി നല്ലതാ റാഗിയൊക്കൊണേലും കോഴിക്കട്ട പോലൊക്കെ ഒണ്ടാക്കി കൊടുക്കാന്ന് കഴിക്കും ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കണം എന്നോള്ളൂ മധുരം വേണം
ഓഹ് എന്റെ മകള് ഇത് റാഗി തൊടത്തേ ഇല്ല പിന്നെ അംഗനവാടിലിങ്ങനെ ഈ അടപോലെ ക്കെ അവര് ഒണ്ടാക്കുവേ അപ്പ കഴിക്കും അവരെല്ലാരും പിള്ളേരുടെ കഴിക്കുമ്പം പുള്ളിക്കരി അത് കാണുമ്പം കഴിക്കും
കഴിക്കും പിള്ളേരുടെ കൂടെ ഇരുന്നൊക്കെ കഴിക്കുവാണെങ്കി പിള്ളേർക്കൊരി ഇഷ് ട്ടവാ ഒറ്റക്കൊക്കെ ആകുമ്പോഴത്തേക്കിന് മടുപ്പ പിള്ളേർക്ക്
ഉം ഇവിടെ നിങ്ങള് വീട്ടി നിങ്ങള് മൂന്ന് പേര് മാത്രേ ഒള്ളോ
ആഹ് അനിയനും ഒണ്ട് കുഞ്ഞും ആഹ് ചേട്ടനും അനിയനുവോണ്ട് ആഹ് ഒണ്ട്ണ്ട് അവിടെയോ അവിടെ ആരൊക്കെണ്ട്
ഇവിടെ ആഹ് ഞാനും കുഞ്ഞും പിന്നെ വർത്താവും അമ്മയും അച്ഛനും പിന്നെ ഒരു വെല്ലിമ്മേയൊണ്ട് വെല്ലിമ്മേക്ക് നൂറ്റിയേഴ് വയസ്സോണ്ട്
ആഹ് അതെയോ ആഹ് ആഹ്
പ്രായം ഒള്ളെ ആളാ
ആളാണോ അത് ശെരി ഉം
ഉം ചിട്ടേം ഭയങ്കര കാര്യങ്ങളൊക്കെയാ
കാര്യങ്ങളൊക്കെയാ അത് ശെരി ഏഹ്
നമുക്കിപ്പ ജോലിയെല്ലാം തീർത്താ നമുക്ക് എവിടേലും ഒന്ന് കെടക്കുമ്പോ പുള്ളിക്കാരി നമ്മളെ തേടി വരും ആഹ് അങ്ങനെക്കെടക്കുന്നെക്കെ അഴുക്കാ പുള്ളിക്കാരി എന്തെലുവോക്കെ ചെയ്യാൻ പറയും
ആഹ് പണ്ടൊള്ള അമ്മമാരൊക്കെല്ലേ അവരങ്ങനെ
ഉം അതെൻന്റെ അമ്മായിമ്മയ്ക്ക് സു ഖാണേ പുള്ളിക്കാരി ആറരക്കെ ആവുമ്പോ പോവും
പോകും ജോലിയൊണ്ട്
ആഹ് ആറരാ അമ്മക്കൊരു കടയൊണ്ടേ അപ്പോ ആറരക്ക് ചെന്ന് അമ്മ വരുമ്പോ എട്ടെട്ടരയാവും അതുകൊണ്ട് അമ്മ ഈ ഈ വെല്ലിമ്മേനെ ഭയങ്കര പാടാ ഭയങ്കര ഡിമാൻഡാ ആഹ് രാവിലെ ട്ട് മണിക്ക് മുന്നേ കാ ചൂടുവെള്ളം കൊടുക്കണം പത്തുമണിയാവുമ്പം ഏഹ് കഞ്ഞിവെള്ളം കൊടുക്കണം അങ്ങനെ ഭയങ്കര ഇതൊക്കയാ
ആഹ് അത് ശെരി ആഹ്
ഉം ഒന്ന് അങ്ങോട്ടോ കഴിഞ്ഞ ദിവസോം ഞങ്ങടവിടെ അടി അടുത്തൊരു തോടോണ്ടെ ആ തോട്ടി ക്കുടെ ഒഴുകിപ്പോയി കിട്ടി
ആഹ് അത് ശെരി തോടുവോക്കെ സ്ഥലല്ലേ വെള്ളവോക്കെ ഒണ്ടല്ലെയോ
ആഹ് നല്ല അത് വെള്ളം പൊങ്ങത്തൊന്നുവില്ല പഷേ ഞങ്ങക്കിവിടെ ഈ അടുക്കളേടെ സൈഡിലായിട്ടൊരു തോടൊണ്ടേ ആ തോടിന്റെ അപ്രത്തൊരു പറമ്പാ അതുകൊണ്ട് ആ നല്ലര രസവാ അതിങ്ങനെ വെള്ളം ഈ കുഴീ ഈ തട്ട് തട്ടായിട്ട് ഒഴുകി ഒഴുകിയാ വരുന്നെ അത് നല്ല രസവാ അതുകൊണ്ട് വല്യമ്മ അവിടെ ഏതാണ്ട് കാല് നനയ്ക്കാൻ എങ്ങാണ്ട് ഇറങ്ങിയതാ
പോയിതാ ആഹ് ആഹ് ആഹ് മ് ആഹ് ഇവിടെയ ഉണ്ട് ഇവിടെ വെള്ള ഞങ്ങള് ആറിന്റെ തീരത്താണ് ആറിന്റെ അടുത്താ വീട് തൊട്ടടുത്തല്ല ഒരിച്ചിരിയങ്ങോട്ട് നീങ്ങിയാ പക്ഷെ അവിടെ ആറ്റി വെള്ളം ആയി കഴിഞ്ഞാ ഞങ്ങൾക്ക് വെള്ളം വരും അതുപോലെ
വരുവല്ലേ പ്രളയത്തിനൊക്കെ പൊങ്ങിട്ടുണ്ടോ
ആഹ് പ്രളയത്തിനൊക്കെ പൊങ്ങി പക്ഷെ അന്നേരം ഞാൻ അവിടെ ഇല്ലാരിന്ന് അന്നേരം ഒന്നും കല്യാണംമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രളയത്തിന്റെ സമയത്തൊക്കെ ആഹ് അത് കഴിഞ്ഞിട്ടാ പിന്നെ ആഹ് പ്രളയത്തിന്റെ സമയത്ത് വീട്ടിലൊക്കെ വെള്ളം കയറിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ്
എന്നാ കല്യാണം?
ഇരുപത്തിമൂന്ന് ആ ഇരുപത്തിമൂന്ന്ന്
ആണല്ലേ എന്റെ ഇരുപത്തിരണ്ടില അത് വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു
കൽക്കുലേറ്റിട്ട് പറഞ്ഞ ഹാ ഇരുപത്തി മൂന്നിലായിരുന്നു ആഹ് പിന്നെ ഇപ്പം വെള്ളം കയറും പക്ഷെ നമുക്ക് വീട്ടിലൊന്നും വെള്ളം കയറത്തില്ല പക്ഷെ നമ്മുടെ പറമ്പിലൊക്കെ വെള്ളം കയറും ഞങ്ങള്ൾ പാടത്തിന്റെ സൈഡിലായിട്ട് അപ്പൊ പാടത്തിലെല്ലാം ഇപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞത് ഇപ്പ വെള്ളമാവും ആറ്റില് വെള്ളം ഇറങ്ങും ഇറങ്ങുമ്പോഴത്തേക്കിന അവിടെല്ലാം വെള്ളമാവും
ആഹ് ആ നിങ്ങള് പിന്നെ അമ്മയൊക്കെ ല്ല അവിടെ കുഞ്ഞിനെയൊക്കെ എങ്ങനെയാ രാത്രിയിൽ ഉറങ്ങുവോ
കുഞ്ഞ് ഉറങ്ങിക്കോളും ആ രാത്രി ഉറങ്ങും ഒമ്പതര ആവുമ്പോഴത്തേക്കിനാ ആവൾക്കു ഉറക്കം അന്നേരം ഒറ ഒറക്കണം ഇല്ലെ പിന്നെ ഭയങ്കര മൂശാട്ടെ ആ പിന്നെ രാവിലെ എഴുന്നേ ള്ളൂ ചെറുപ്പത്തി ഭയങ്കര ഇതായിരുന്നു ആൾക്ക് രാത്രിയൊക്കെ ഉറക്കം ഇല്ലാതിരിക്കുവായിരുന്നു ഒരു രണ്ട്
എന്റത് ഇപ്പളും പണ്ടും എല്ലാം അങ്ങനെയാണ് കടക്കുമ്പം പത്ത് പന്ത്രണ്ട് മണിയാവും ഉം
ആഹ് ഇത് പിന്നെ ഒമ്പതര ആവുമ്പോഴേ ബഹളമായിയിരിക്കും അനേരത്തെേക്കന ആഹാരം ഒമ്പത് ഓ ഒക്കെ ആവുമ്പോഴേ ആഹാരമൊക്കെ കൊടുത്ത് ആളിനെ റെഡിയ ആക്കി ഒമ്പതര ആവുമ്പ ത്തിക്കിന് ഉറക്കിയ പിന്നെ ഉറങ്ങിക്കോളും പിന്നെ രാവിലെയെഴുന്നേക്കുളൂ ഒറങ്ങിക്കഴിഞ്ഞാ പിന്നെ കുഴപ്പില്ലാ ആഹ് രാത്രി പിന്നെ ഉറങ്ങോ ചില ദിവസങ്ങളിലൊക്കെ ഉള്ളു അല്ലാതെ അങ്ങന ആളെ കൊണ്ട് വൈകട്ട് അങ്ങനെ പ്രശ്ന നോന്നുല്ല പക്ഷെ പകല് നല്ല കുസൃതിയ
ആഹ് തൊട്ടി ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പൊ?
ആഹ് ഇപ്പ തൊട്ടിയൊന്നും ഉപയോഗിക്കുന്നില്ല നേരത്തെ ചെറുപ്പത്തില് പിന്നെ ഇപ്പ തൊട്ടിക്കാത്ത് നിന്നാ അതിനകത്ത്നിന്ന് എടു ത്തു ചാടുവൊക്കെ ചെയ്യും അത് കാരണം ഇപ്പം ഇപ്പൊ തൊട്ടിയ ഒന്നും ഉപയോഗിക്കത്തില്ല പിന്നെ അല്ലാരുടെ പിള്ളേരെടെ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന്റെ മറ്റേ അവരുടെ ഇതുണ്ടല്ലോ ഹെ തൊട്ടി പോലെ ഇരുന്ന് നാട് ന്ന അതിനകത്ത് അതിനകത്തിരുത്ത് അതിനകത്ത് ഇരുന്നങ്ങ് ഉറങ്ങിക്കോളും അതിനകത്ത് അതിനക തിരുത്തി ആട്ടിയാ മതി ആ ബെൽറ്റ് ഉണ്ട് ആ അയ്നകത്ത് ഒ ഉറങ്ങണന്ന് തോന്നിയാൽ ഊഞ്ഞാല കേറണംന്ന് പറയാ പ്പ അയിനകതിരുത്തും അയിനെത്തിരുതി ആട്ടിക്കഴിഞ്ഞാൽ ആളങ്റങ്ങിക്കോളും
ആ് ഞാൻന്നെ പറയറന്ന് അറിയോ എൻന്റെ ചേച്ചിയുടെ മോന് ഇപ്പൊ യു കെ ജിയിലാണേ
ആഹ
അവനെ അവൻ ഇപ്പളും ഒറങ്ങണമെങ്കിൽ തൊട്ടി കിടന്ന് ഒറങ്ങണം
കൊടുക്കുന്നെ ഇതങ്ങെനെ ആൾക്ക് തൊട്ടി കിടന്ന് ഒറങ്ങന്ന് നിർബന്ധംല്ല ചെലപ്പോ നമ്മുടെ തോളെ കിടന്നാ ഒറങ്ങും ഒറക്കം വരുവാണെങ്കിൽ ന നമ്മള പറയാമ്മ ഒറങ്ങണം ആ ചാച്ചണോന്ന് പറയാ അന്നേരത്തെക്കിനി തൊട്ടി ആഹ പാല് കുടിച്ചു ഒറങ്ങും പാല് കുടിച് ഒറങ്ങും ടുത്തിയാലും അങ്റങ്ങും പാട്ട് വല്ലം വെച്ചു കൊടുത്ത മതി ആൾക്ക് പാട്ട് കേൾക്കാനും വലിയ ഇഷ്ടം പാട്ട് വെച് കൊടുക്കണങ്കിൽ കടന്നങ് ഉറങ്ങിക്കോളും. നല്ല ഒറക്കമാന്നെന്ന് തന്നെ കിടന്ന് ഒറങ്ങാറുണ്ട് തന്നെ താഴെ അങ്ങ് കിടങ്ങും അവിടെ. കിടന്ന് അങ്ങനെ ഒറങ്ങാറുണ്ട്.
ചോറ് പച്ചക്കറിയ ഒക്കെ കൊടുക്കുവോ.
പച്ചക്കറിക്കെ കൊടുക്കും അ ആൾക്ക്. ചോറായിട്ട് ചോറും കറിയും കഴിക്കുന്നതിനേക്കാളും കൂടുതലും കഞ്ഞിയായിട്ട് കഴിക്കുന്നത ഭയങ്കര ഇഷ്ടം. കഞ്ഞിവെള്ളം കൊണ്ട് കൊട്ടൊടുക്കുന്ന അപ്പൊ ഇഷ്ടമാണ് കഞ്ഞിവെള്ളം ഇഷ്ടത്തിന ഉപ്പിട്ട് കുടിച്ചോളും പിന്നെ ആൾക്ക് ചോറ്ന്ന് നമ്മൾ ചോറ് കൊടുക്കുന്ന സമയത്ത് ഇ ഇച്ചിരി കഞ്ഞിവെള്ളം ഞാൻ രാവിലെ കുറച്ചു കഞ്ഞിവെള്ളം എപ്പഴും മാറ്റിവെക്കും ആൾക്ക് എപ്പഴാന്ന അറിയത്തില്ല കണി എന്ന് പരന അന്നേരം കണ്ണിവള്ളക്കി കൊടുക്കെങ്കിൽ കഞ്ഞിവോളം തന്നെ കഞ്ഞി തന്നെ ഇരുന്നെ സ്പൂണും കൊണ്ട് കോരി കോരി കഴിച്ചോളും.
ആഹ് കഞ്ഞിവെള്ളം ചെല്ലുന്നത് നല്ലതല്ലേ.
നല്ല ആഹ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഉ പിന്നെ ആൾക്ക്.
കറിയും വേണ്ടന്ന് തോന്നുന്നു.
വേണ്ട വേണ്ട കറി കറിയോട് വല്ല താല്പര്യംല്ല പിന്നെ നമ്മൾ ഹെ കൊടുക്കും ചോറ് യെടക് എല്ലാ ദിവസവുംന്നും കന്നി കൊടുക്കത്തില്ല ചോറായിട്ട് കൊടും കാരണം കറി കൊടുത്തുകൂടെ ശീലം വേണമല്ലോ. ഇല്ല പിന്നെ കുറച്ചൂടെ കഴിയുബോ കറിയൊന്നും പിന്നെ കഴിക്കത്തില്ല അത് കാരണം കറി കൊടുത്ത്. ചിലപ്പോഴൊക്കെ വയ ഉരു. വായി ഇവര് കുറച്ച് കഴിക്കാൻ കളിക്കാനായിട്ട് അങ്ങ് വെച് കൊടുക്കും അവർക്ക് ഫുഡ് വാരി വാരി കളിക്കാൻ. പിന്നെ ഇടയ്ക്കുടെ നമ്മള് വാരിയും കൊടുക്കും അങ്ങനെ അവൻ കഴിക്കും
ഉ തന്നെ കഴിച്ചു പഠിക്കുന്നത് നല്ലതാ.
ആ തന്നെ കഴിച്ചോളൂ ഒരു സമയം തൊട്ട് തന്നെ അങ്ങ്. ആ ഇങ്ങനെ ഇവനെ എടുത്തോണ്ട് നടക്കാനും നമുക്ക് കൂടുതൽ ആൾ കൂടെ ആളില്ലാത്തൊണ്ട്. ഞാൻ ആ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വെച്ച അവങ് കൊടുക്കുവയിരുന്നു പിന്നെ അവിടെന്ന് വൃത്തിയാക്കണം എന്നുള്ളതാണ് ഒരു. പണി എന്നാലും അങ് ചെയ്തെകൊടുക്ക പ്പ തന്നെ തന്നെ ആൾ കഴിക്കാൻ നല്ല ശീലമായി തന്നെ അങ് കഴിച്ചോളും.
ആഹ. ആ അപ്പൊ സമയയെന്ന് തോന്നു.
ആഹ. ആ എന്നാ ശരിയെന്നാ.
ആഹ ഓക്കെ ഓക്കെ.
ആ ശരി.